അ ലോ
ന്താവിശേഷം
നല്ല വിശേഷം
ഫുഡ് ഭക്ഷണം കയ് കലൊക്കെ കഴിഞ്ഞാ?
ഓ കഴിഞ്ഞു കഴിഞ്ഞു കഴിഞ്ഞു
ഉം കെ ടക്കറായാ
കിടക്കാറാവുന്നേ ഉള്ളൂ കിടക്കാൻ വൈകിട്ടേ കിടക്കുന്നെ
ആഹ് ഇ വിടെ തെ വൈകീട്ടെ ന്നെ കെടക്ക് ണ് ഇപ്പൊ കളി നട ക്ക് ണ കാര ണെ
ഏ ആ ഹ് ആ കളിയൊക്കെ എല്ലാം ഇ വിടീം ഉണ്ട് ക്കെ കഴിഞ്ഞ് സാധാനം കിടക്കുള്ളൂ
കൊള്ളു ഓ
ആ നി കളിയില്ലല്ലോ ഇവിടെ ഇവിടെ അങ്ങനെ ആദ്യെ അങ്ങനെ തന്നെയാ
അതെ
ടി വി വാർത്ത അതൊക്കെ കണ്ട് സാധാനം കെ ടക്കും
കെടുക്കതോ ള്ളൂ ആഹ്
ഉം ഉം ടിവിൽ ഓരോ പരിപാടിയൊക്കെ ണ്ടല്ലോ കോമഡിയൊക്കെ ണ്ടല്ലോ അതൊക്കെ കാണും
മ് ഭക്ഷണൊക്കെ എന്തേര്ന്ന്
ഭക്ഷണം കഴിച്ചു ചോറ് ചോറും കറിം ഇന്ന് വേറെ പ്രത്യേകായിട്ട് ഇതൊന്നുല്ലായിരുന്നു ഏ ഓ ഓ മീൻ ഉണ്ടാര് ന്ന്‌ മീൻ വർ
പ്പൊ അധിക സൽ ത്തും മീ മെ ത്തളും എ തൊക്കെണ
ആ മീന് ട്രോളിംങ്‌ അല്ലേ?
ആഹ് അതന്നെ
പിന്നെ അങ്ങനെ ഉണ്ട്
ആഹ്
ന്നാലും കിട്ടും
ആഹ് അതന്നെ മീന് കിട്ടണ്ട് ആഹ് വരവാണ് അതാണ് പേ ഉം ആ. വെല തന്നെ ആണ്. പ്പയിന് നൂറിലും കൊറഞ്ഞിട്ട് മീൻ കിട്ടുല്ലല്ലോ.
ആ.
ഉം
ഞ. എപ്പഴും എടക്കൊന്നും എടക്കൊന്നും ഇല്ലെങ്കി ശരിയാവുലല്ലോ.
ഉം. എങ്ങനെ പച്ചക്കറി ഒക്കെ കൂ കൂട്ടൊ എല്ലാരും? ഇവിടെന്ന് സാമ്പാറും. അയ്ല പൊരിച്ചിട്ട് വര്ന്ന്. സാമ്പാറും അയ്ലിം ര്ച്ച്. സാമ്പാറു അയ്‌ല പൊര് ച്ചതു.
ആഹ്. അത് വെറൈറ്റി ആണല്ലോ.
ആ. ഹ്. അത് ഇഷ്ട സാമ്പാറൊക്കെ ഇഷ്ട്ടാ.
ആ ആ ആ. അത് ടേസ്റ്റ് ആണല്ലോ.
ആഹ് അത് മ മത്തി പൊര്ച്ചതച്ചങ്ങ് സൂപ്പറാ മത്തിപൊരിച്ച ച്ചങ്ങിലെ.
ഏ
മത്തി പൊ ണെങ്കിലെ സൂപ്പറാന്നറിയ
ആ. മത്തി അയലൊക്കെ സാമ്പാറിലേക്ക് പൊളിയാ. കയ്ക്ക്യാന് ന്ന. എല്ലാവരും കെടന്നിട്ടുണ്ടാവുല്ലേ ഏ.
മക്കളക്ക വെല്ല്യ മക്കളാ.
അ വാ കെടന്നു കെടന്നു.
ആഹ്.
ഒരാളേ ഒള്ളൂ.
ആ. മോന് അപ് മോന മോളാ?
ആ തോന.
ആഹ അപ്പൊ കള്യന്നും കാണൂല്ലേ?
ഏ
കളിയൊന്നും കാണാായിരിക്കൂല്ലേ?
ഓ, കളി കാണും.
ഉം
പിന്നെ.
അങ്ങനെ ടീം ടീംമൊക്കെണ്ടാ?
ഏഹ്.
ടീമൊക്കെ ണ്ടാന്ന്യോദിക്കിയാ?
തെനിയെൻ ക്ക്യങ്ങനര് അത്ര വല്ല്യ തൊന്നുല്ല.
ആഹ് ഞാനിത് മ അ മക്കളിര്ന്ന് കാണു.
ആഹ് ഇവടെ പുള്ളി കാണും നല്ല പോലെ.
ആ
ആത്രെ. അല്ലാതെ എനിക്ക് അത്ര താല്പര്യൊന്നുല്ല. എന്നാലു അങ്ങനെ.
ആഹ്.
കണ്ടാല് കളീന്റെതോ കണ്ട് മനസ്സിലായി കഴിഞ്ഞാ പിന്നങ്ങനെ കാണും.
ആ. പിന്നെ വീട്ടില് എങ്ങനെ മ മഴ ങ്ങനെ മഴ പെയ്ത ന്ന് മഴ ണ്ടേര്ന്നാ. ആഹ്, ഇവിടെ അത് നല്ല മഴ തന്നെയായിരുന്നുന്ന്
നല്ല മഴയായിരുന്നു.
ആ. ഇന്ന് തോരാണ്ട്ള്ള നിക്കാണ് ഇന്ന് അയലമല ഒന്നും തോരടാനൊന്നും പറ്റൊന്നും ചെയ്തില്ല
ഉം ചെറുതായിട്ട് തോരും അതേപോലെ പിന്നേം
ആഹ് ഇന്നുച്ചക്ക് ശേഷം നല്ല മഴയായിരുന്നു ഇവിടെ
പിന്നെ തോരും അങ്ങനെയാ
ഉം എങ്ങനെയാ അയല് മലത്തൊക്കെ തോരോട്ടൊക്കെ കിട്ടാ തോരടാനൊക്കെ കൊഴപ്പല്ലല്ലോ
എന്താ പറഞ്ഞെ
അയലമലത്തതൊക്കെ തോരടാനേ അലക്കിയതെ ഉണങ്ങി ഉം
ഉണങ്ങാന് പാടാണ് പിന്നെ വെയില്
ആഹ് പിന്നെ ഒരു കിളിർപ്പ ന്താണ് ന്നെ കിളിർപ്പാണ് ഡ്രസ്സുകളൊക്കെ ശരിക്കുണങ്ങാത്ത കാരനേ
ആ ആ ആ ആ ഒണങ്ങണം അത് ആ വെൽ കൊണ്ട് ഉണങ്ങുന്ന
അയിന് ഒക്കൂല ആ അതന്നെ അതന്നെ ഉം
പിന്നെ വാഷിംങ് മെഷീൻ ഒക്കെ ഉണ്ടെങ്കിൽ അങ്ങനെ ഉണക്കുവല്ലോ
ഉം വാഷിംഗ് മിഷീൻ ഇണ്ടാ
തന്നല്ല
ആഹ്
അങ്ങനെ അങ്ങനെ ഒണക്കുന്നോരുണ്ടാവല്ലോ പറയാ
ആഹ് അതന്നെ ഇപ്പൊ ഞമുക്ക് പൊറത്തക്ക് തോരടാനും പറ്റാത്ത അവസ്ഥായി
ഏഹ്
പോർത്ക്ക് തോരട്ടട്ടെ എടുക്ക കേറ എടുക്ക കേറ അങ്ങനെ നിക്കണംന്ന് പറയാ
ആ അതെ അതെ അതെ
ഉം
പൊറത്ത് ആ അതാണ്
ഉം
ഇടക്ക് നല്ലൊരു വെയിലുണ്ടാവും ഇടക്ക് പക്ഷെ അത് നല്ല ചൂടായിരിക്കും ക്ഷെ അത് അതേ പോലെ
അതേപോലെ ആ പോവും പോവും ശരിയാ
അതിന്റെ ചൂടന്ന് വെച്ചാ ഭയങ്കര
ആഹ്
പക്ഷെ അതേ പൊലെ പോകും
മിളകും മല്ലി അങ്ങനുള്ള പൊടിപ്പിക്കും അതൊക്കെ ചെയ്ത് വെച്ചിണ്ടാവുംലേ മഴേടെ മുന്നന്നെ മെളകും മല്ലിയങ്ങനെയുള്ള സാധനങ്ങളൊക്കെ പൊടിപ്പിക്കലൊക്കെ അതൊക്കെ മഴടെ മുന്നേന്നെ കഴിഞ്ഞീ ണ്ടാവും അല്ലേ
കൂടുതലൊന്നുല്ല ഒക്ക ഓരോ കിലോനേ ഉള്ളൂ കാരണം ഞങ്ങൾ കൂടുതൽ ആളുകളില്ല
ആഹ്
കൊറച് കൊറച്ച് വാങ്ങി ഒരു ഒന്നര കിലോ രണ്ട് കിലോന് അങ്ങനൊക്കെ വാങ്ങി പൊടിയ്ക്കള്ളു
ആഹ് ഇവിടെങ്ങനെന്നെയ വേടിക്കോള്ളോ ആ അതികൊന്നും വേടിക്കൊന്നുല്ല
ആഹ് അധികം വേടിക്കില്ല പിന്നെ അതും അല്ലകൊറേമ്മളൊണ്ടാക്കി ഉണ്ടാക്കി വെച്ചാ ചെലപ്പം പൂപ്പിലോ ആഹ ടേസ്റ്റ് ഇല്ലാണ്ടാവും പ്രത്യേകിച്ചും നമ്മളീ മഞ്ഞൾ ഇതൊന്നും പൊടിക്കുന്ന പോലെല്ലല്ലോ
ആഹ്
മുളക് മല്ലിയൊക്കേ എത്ര ചൂടാക്കി ഇതാക്കിയ നമ്മൾ പൊടിച്ചാലും അതിനൊക്കെ ഒരു വാസന വരും
എന്നൂണ്ടാക്കുവോ
ഓഹ് അത് ഞങ്ങ്ക്ക് എന്നും വേണം എന്നും വേണം എന്നും വേണം
ആഹ്
നിർബന്ധാ.
ആഹ് കാക ഉച്ചേരിയിമ്പം സ്നാക്സോ അവും നിർബന്ധാ ഉച്ചരിയുമ്പൊഴൊക്കെ എന്തേലും ണ്ടാക്കോ ആഹ് അത് ഇവിടെ അത അങ്ങനെന്നെ. ബ്രെഡ് പൊരിക്കെ, പഴ പഴം പൊരിക്കെ അങ്ങനെ എന്തെലും.
ആഹാ അങ്ങനെ എന്തെലും ക്കൊ ഒണ്ടാക്കും, അല്ലെങ്കില് എന്തെങ്കിലും. രാവിൽതെൻ്റെ ദോ ദോഷ മാവൊക്കൊണ്ടെയ്.
ആഹാ ആഹാ മാവെ അതന്നെ ഇവിടെയും ചെയ്യാ. അമ്മണ്ടങി പിന്നെ ഉച്ചരിയിമ്പം- ചൂട്ടോട്ക്കെന്നെ ണ്ടാക്കീട്ട് കൊടുക്കും.
ആഹ് അതെ അങ്ങനെ മാറ്റിയുണ്ടാക്കും
ഉം ഉം അടപ്പംണ്ടാക്കിൻച്ച് കൊർച്ച്- കുറച്ചധികം അ അടണ്ടാക്കിൻച്ചാ കൊറച്ച് അധികംണ്ടാക്കും ന്ന്ട്ട് ഉച്ചരിയുംമ്പോ കഴിക്കാൻ വേണ്ടിട്ട് കൊർച്ച് കൂടുതൽ ണ്ടാക്കും, ഉം ഈ ബേക്ക-
ചക്ക ചക്കന്റെ മറ്റേ അ അതൊക്കെ നിങ്ങളുണ്ടാക്കാറുണ്ടോന്ന് അറിയത്തില്ല ട്ടോ
എന്താ?
അത് മറ്റേ കുമ്പ്ളപ്പംന്ന് റയുന്ന സാധനം
അയെങ്ങനെ ഇണ്ടാക്കാ ഇത് ഞാൻ കേട്ടിട്ട്ണ്ട്
ആഹ് നല്ല ടേസ്റ്റാ.
ഉം.. !
ഉം ചക്ക ച
അയെങ്ങനെ അമ്മളെ അരിപൊടിയോണ്ടാ?
അരിപ്പൊടീ ഗോ പിന്നെ റവ
ആഹാ... !
റവ അരീപ്പൊടീണ്ടൊക്കാ ഒണ്ടാക്കാ.
ഉം... !
നല്ല നല്ല പഴുത്ത ചക്ക വേണം.
ആഹാ... !
അന്നാലേ അതിന് ടേസ്റ്റുള്ളൂ.
ഇവിടെ ചക്കണ്ട്, പക്ഷേ നല്ല ഉയരത്താ നിക്കണത്. കിട്ടാംപണിയാണ്. അടീൽള്ളൊക്കെ പൊട്ടിച്ചു, നല്ല ഉരത്താ നിക്ക്ണത് കിട്ടാൻ എളുപ്പല്ല. കിട്ടണില്ല
ആഹ് കിട്ടാൻ പണിയാ ല്ലേ?
ആഹ് നല്ല മേലെ പോയിട്ടാ ണ്ടായത്.
ആഹാ... ! അങ്ങനെ ഞങ്ങൾക്കൊക്കെ വിടെ കിട്ടുന്നത് കിട്ടുന്ന രീതിയിലൊക്കെ ഞങ്ങള് ഒടിക്കും അ ശ് ട്ട് നല്ല രീതിയിൽ നടന്ന നല്ല പഴല്ല നല്ല വരിക്കെല്ലേ വരിക്കെകുഴെ ക്ക് പറ്റൂട്ടോ അതിന് അത് നമ്മള് നല്ല ടേസ്റ്റ്. ന്ന് ചക്ക, റവ, ശർക്കര, നല്ല ജീരകം, ഏലക്കായ, തേങ്ങ,
പിന്നെ അയ് ഉം അയക്ക്ട്ട
ആഹാ ഇതൊക്കെ വേണം, ഞാനീ പർണ സാധനങ്ങളൊക്കെ വേണം. ഒക്കെ നല്ല പോലെ ഇട്ടിട്ട്, ട്ട് നല്ല ടേസ്റ്റാ അതെ ന ആഹ് എല ആഹ് എല അറിയോ
ആഹാ... !
എട എട എടന്നെല. ഇ എലമങ്ങലംന്ന്ർണ എലമങ്ങലംന്ന്ർണെ മരല്ലേ
റെസിപ്പീ ഹൊന്ന് വോയിസായിട്ട് അയകിന്ന്അറിയാ.
ആ അതാ അത് ഞാൻയക്കണ്ടട്ടോ
ആഹ്
ഇതിലൊന്നണ്ടാക്കിട്ട് ഒന്ന് കഴിച്ചു നോക്കണം സൂപ്പറായിരിക്കും.
ആഹ് ആഹ് ആഹ് പിന്നെ
ഇഷ്ട്ടാണോ അങ്ങനത്തെ ഇതൊക്കെ ഉണ്ടാക്കുന്നേ ഏ
ഹസ്ബൻഡ് നാട്ടിലുണ്ടാ?
ഓ ഓ ഉണ്ട് ഉണ്ട് ഉണ്ട്.
ഉം.
ആ ഞങ്ങൾ മൂന്നു പേരേ ഉള്ളൂ ഞാനും കൊച്ചും പുള്ളിയേ ഉള്ളൂ.
അതെ ആഹ്
ഉം. ഞങ്ങളേ ഉള്ളൂ നാട്ടിൽ തന്നെ രണ്ടാം ക്ലാസ്സിലാ.
ആഹ് വീട്ടില് കൃഷിയക്കെണ്ടാ കൃഷിയക്കെണ്ടാ
ഓഹ് കൃഷി ചെറുതായിട്ട് നമ്മള അത്യാവശ്യത്തിന്ള്ള ചെറിയൊരു കൃഷി അല്ലാണ്ട് കൊടുക്കാന്ള്ളതൊന്നുല്ല ചീരയും ഉം പിന്നെ കാന്താരി പിന്നേ പാവക്ക്യ
ആ നമ്മക്ക് നമ്മളെ വീട്ടിലെ ആവശ്യങ്ങൾക്ക് കിട്ടുമ്പോ നമ്മുക്കൊരു സന്തോഷാ.
ആഹ് നമ്മള ആവശ്യത്തിനുള്ള അത്ര അതൊക്കെ ഉള്ളു അല്ലാണ്ട് വേറെ വലുതായിട്ട് നമ്മുക്കു പറയാനോ കൊടുക്കാനോ അങ്ങനൊന്നില്ല.
ആ അതില്ലെങ്കിലും നമുക്ക് അത്യാവശ്യത്തിനെങ്കി
ആഹ് അതന്നെ നമ്മൾ അത്യാവശ്യത്തിനുള്ള മുളകായിട്ടും
ആഹ് അതന്നെ വേപ്പക്കണ്ടാ? വേപ്പ് വേപ്പ്ണ്ട വേപ്പ്?
ആഹ് കറിവേപ്പ് ആഹ് ആഹ്.
ഉം.
അതൊക്കെണ്ട് ചെറുതായിട്ട് നമക്ക് കൂടുതൽ സ്ഥലൊന്നുല്ല ഉള്ള സ്ഥലത്ത് ഞാൻ അങ്ങനൊണ്ടാക്കും.
ആഹ്.
ന്ന് ഇങ്ങനെണ്ടാക്കീട്ട് ഇപ്പോ മഴക്കാലായത് കൊണ്ട് നമുക്ക് നനക്കേണ്ടാവശ്യൊന്നൂല്ലല്ലോ വേനലാവുമ്പോ ഒന്ന് ചറുതായിട്ടൊക്കെ നനച്ചോടും. വെൻലായാലും മഴയാലൊക്കെ ഞാൻ ചെറുതായിട്ടങ്ങനെ ഉണ്ടാക്കും.
ആഹ്. പക്ഷെ വെയില് വര്ണ വെയില് നല്ല ചൂടോട്കനിള്ള വെയിലല്ലേ പെട്ടെന്ന്. വാട്ടം വെരിണ്ട് മശു ഇത വെയില് വരഞ്ഞതേയ്.
ആഹ്.
നല്ല ചൂടില്ലാണന്നറിയ.
ആഹ് അതെ അതെ അതെ അതെ. ആഹ് അങ്ങനെണ്ടോ അവിടൊക്കെ ഉണ്ടാക്കുന്നുണ്ടോ?
ആഹ് ഇവിടെണ്ട് മെളക്ണ്ട് വെള്ളമിളക്ണ്ട് വയലറ്റിമളക്ണ്ട്. പിന്നെ സ്. ഇതില്ലേ നമ്മളെ ഏഹ് ചീനമിളക് കാന്താരി. അഴ്ണ്ട്.
ഉം ഉം.
പിന്നെ ഞാന് ഇതേപോലെ ഞമ്മളെ ചെരക്കല്ലേ ചെരക്കടെ തെയ്യും. വെണ്ട ഹ് മത്തങ്ങടെ തൈയും കുഴിച്ചിട്ടുണ്ടാരുന്നു ഇങ്ങനെമ്മ. കടേന്ന് കൊണ്ട്രുമ്പോങ്ങനെ ചാക്കില് പാകീട്ടേയ്. അതീന്ന്ങ്ങനെ പടർന്നു പോയിട്ട് ആഹ് പടർന്നു പോയിട്ട്. ഈ ര രണ്ട് മത്തങ്ങണ്ടായി പിന്നേ. ചരക്ക മൂന്നെണ്ണംണ്ടായി.
ന്നാ ശരീട്ടോ.
ആഹ് സമയായാ?
ആഹ്
ആഹ് ന്ന ശെരി ദാ